എന്തായി
ആഹ നല്ലതാണ് സുഖയിട്ടിരിക്ക്ണു.
ആ് ഭക്ഷണം കഴിച്ചോ?
ഓ കഴിച്ചു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ടില്ലേൽ പിന്നെ കിടക്കണ്ട സമയം പത്തുമണി ആവാനായില്ലേ? ഞങ്ങള് വിടെ നേരത്തെ കെടക്കുന്ന ആൾക്കാരാണ്. നേരത്തെ കിടക്കും നേരത്തെ കിടക്കും ചെയ്യും നേരത്തെ നേരത്തെ നീക്കുകയും ചെയ്യും ട്ടോ. നേരത്തെ നാല് മണിക്കൊ നാല് മണിക്കൊക്കെ എണീക്കും ഞാന്.
ഏഹ് അത്ര നേരത്തെ എണീക്കണോ?
നേരത്തെ നീക്കണം നേരത്തെ നീക്കഞ്ഞാല് എന്താ പറയാ രാവിലെയൊക്കെ എല്ലാവാരും പോകല, മക്കൾക്ക് പോകണം, ഭ ർത്താവ്ന് പോകണം ഇന്ക്ക് പോകണം എല്ലാവർക്കും പോകണ ആൾക്കാരാണ് അപ്പം പിന്നെ
ആഹ ആ എല്ലാർക്കും ഡ്യൂട്ടി ഉണ്ടരിക്കുംല്ലേ
ജോലി ഇന്ക്ക് തൽക്കാലം ഇവിടെ അടുത്തൊരു സ്കൂളിൽ പോണ് ണ്ട്. അപ്പൊ പിന്നെ ഓ ടീച്ചറായിട്ട് കുറച്ച് പോണ പത്ത് ദിവസത്തിന് പത്തിസത്തിൻ അങ്ങനെ പോകണ പിന്നെ നമ്മള് നേര വെളുത്തിട്ട് എണീച്ചിട്ടന്നു കാര്യം നടക്കൂല എല്ലാ ചോറും കുട്ടിക്കും ചോറൊന്നും വേണ്ട പക്ഷേ മക്കൾക്കും ചോറൊന്നും കൊണ്ട വേണ്ട എന്നാൽ നമ്മൾ ഉച്ചയ്ക്ക് ഹസ്ബൻഡ് ചോറ്ന്നാൻ വരും മൂത്ത മോനും ചോറ്ന്നാൻ വരും അപ്പ പിന്നെ അങ്ങനെ ആവുമ്പഴേ വീട്ടിൽ നമ്മള് ചോറ്ും വെക്കേണ്ട പിന്നെ ഇപ്പ നമ്മൾ ചോറും കൂട്ടാനും വെക്കാതെ പോയിട്ട് വൈകുന്നേരം വന്നാലും വേണ്ട നമ്മള എടുക്ക അപ്പൊ പിന്നെ ഞാനഎന്ത് ചെയ്യും ഞ ഞാന് ഭക്ഷണംക്കെ ഉണ്ടാക്കിയിട്ട്ന്നെ പോവ രാത്രികക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വച്ചിട്ട് പോവും.
അല്ല ഗ്യാസ്മല ഒക്കെ ഉണ്ടാക്ക
ആഹ ഗ്യാസും കറൻ്റ് അടുപ്പും കൂടെ ആയിട്ടാണ് രണ്ടുമിലും കൂടെ ചെയ്യും അടുപ്പില്ല. ടുപ്പണ്ടാക്കിട്ടില്ല എന്നാലും ഞാൻ മഴയില്ലാത്ത സമയത്ത് ഞാൻ പുറത്ത് ക ല്ല്ക്കെ വെച്ചിട്ട് ഞാൻ അവിടെ ചോറ് ചോറും ചോറ് വെക്കും കുടിക്കാം വെള്ളം തിളപ്പിക്കും ചായക്ക് വെള്ളം വെക്കും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്ക ദോശ ദോശ ചുടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ഞാന് കുറെയൊക്കെ ഇപ്പൊ പിന്നെ മഴ ഞാൻ ചെയ്യൂല മഴ ആയ്യ ഒന്നിനും പറ്റ മഴ ചോറ് മാത്രം വെക്കുള്ളു അത് അങ്ങനെ മഴ കൊള്ളൂന്നില്ല പക്ഷെ നല്ല ശക്തീൽ മഴ പെയ്താ ചീ ചീറ്റലടിച്ചിട്ടേ
കൊള്ളും അപ്പെ ചോറൊക്കെ വക്കും. ചോറ് പിന്നെ നമുക്ക് തിളച്ച കഴിഞ്ഞാൽ പിന്നെ ഓക്കെല്ലോ നമുക്ക് നല്ല ചകിരിയോ വല്ല പൊടിയ എന്തേലുംക്കെ ഇട്ട് കെ കഴിഞ്ഞ് അട കെടന്ന് കാണ്ട് അങ്ങെന വെന്തോള്ളല്ലോ
വേവുള്ള അരിയായിരിക്കുല്ലേ വെക്ക
ആ ആ് വേവുള്ളരി തന്നെയാണ് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ കുഴപ്പമില്ല അങ്ങനെ വന്തോളും വെള്ളം തിളച്ചിട്ടാനേക്കാരം പണി ഉണ്ടാവ. വേവുള്ള അരിയാണ് കടേൽന്ന് വാങ്ങാണ് റേഷൻ പീടില അരിന്നും ഞങ്ങൾക്കാര്ക്കും ഉണ്ടാവില്ല.
ആഹ് അതന്നും കിട്ടൂലല്ലേ
ഏയ അത് കിട്ടാ ഞാൻ വലിയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഇങ്ങനിംഇണ്ടല്ലോല്ലേ വെള്ളകാർഡാര്ക്ക് ആ അറിയൂല ഈ മാസം ഞാൻ പോയിട്ടില്ല കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസം രണ്ടു മാസം ഒന്നിച്ച് കിട്ടി അങ്ങനെ ഇപ്രാവശ്യം ഇഞ്.
ആഹ് കഴിഞ്ഞ മാസം രണ്ടു മാസം അരി ഒന്നായികൊടുത്തീന് അത് ഇപ്പ എന്തായി നാല്. കിലോൻ അല്ലേ ഉണ്ടാവൊള്ളൂ
ആഹ് അത് അതെന്താ എവിടെ എത്തൂല ഞാൻ പിന്നെ. അരി മറ്റേ അരി പച്ചരി നോക്കി വാങ്ങലാണ്. ചാക്കിരി വേണ്ടറില്ല എന്തായാലും ഞമ്മക്ക് ചാക്കരി വാങ്ങണം ചോർ വെക്കണരി വാങ്ങണം. പിന്നെന്താ
അപ്പൊ അത് പച്ചേരിയാക്കൂലേ.
ആഹ് അത് ഞാൻ പച്ചരിയാക്കും ന മ്മക്ക് പിന്നെ ചായന്റെ കടിക്കുള്ള ഇണ്ടാക്കാനുള്ളതായിരുന്നു പിന്നെ അയ്ന് കമ്മിക്ക് കുറച്ച് വാങ്ങിയാ പോരെ മറ്റേത് രണ്ടും വാങ്ങണേ. ചോറൊക്കണരിം വങ്ങണ്ടരും മറ്റേ അരി വാങ്ങും ഞാൻ അങ്ങനെ കാണിക്ക പിന്നെ ഇപ്പൊ ഇപ്രാവശ്യം പോയിട്ടില്ല ഇന്നിപ്പോ ഞാൻ മോനോട് ഇന്ന് പോയിട്ട് കൊണ്ടുവാ അപ്പൊ ഓന്റെ ഉപ്പ പറഞ്ഞത് രണ്ട് കിലോ ഉള്ളൂ തോന്ന്ണ് രണ്ട് കിലോനാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കില്ല രണ്ട് കിലോ ഞങ്ങക്ക് കുറച്ച് ദൂരം ഇവിടെന്ന് പോകണം.
ആഹ് ആഹ് രണ്ട് കിലോനായിട്ട് പോകുന്നത് നഷ്ട അല്ലേ.
പറയണ്ടോ രണ്ട് കിലോനായിട്ട് പോവാന്ന് പറയുമ്പോ പിന്നേ വലിയ കുട്ടികള് ഓൽക്ക് ഒക്കെ രണ്ട് കിലോനൊക്കെ ഒന്നാമത് ഒക്കെ ഒരു കുറവാണ് ഇപ്പൊക്കെ. കുട്ടികൾക്ക് അങ്ങനെ നമ്മക്ക് ആഹ് വാങ്ങാനൊക്കെ കുറവാ നമ്മക്ക് അങ്ങനത്തെതൊന്നില്ല. ആട്ടപ്പൊടി കിട്ടും ആട്ടപ്പൊടി കിട്ടും ആട്ടപ്പൊടി ഞാൻ പിന്നേ വാങ്ങൽ ഇല്ല ഞാൻ എനിക്കിന്റെ അൽവാസി ഓൽക്ക് നീ ചുവന്ന കാർഡാണ് അപ്പൊ ഓര് വാങ്ങും. പക്ഷെ ഓലെ മക്കൾക്കൊന്നും ആട്ടപ്പൊടി ഇഷ്ടല്ല ചപ്പാത്തി ഇഷ്ടല്ലാത്തതുകൊണ്ട്. ഓര് വാങ്ങണം ഓര്ക്ക് പിന്നെ ഒമ്പത് രൂപ കൊടുത്താ കിട്ടുവല്ലോ. അപ്പൊഞ്ഞ് ആഹ് എട്ടോ എട്ടോ ഒമ്പതൊ കൊടുത്ത അപ്പൊ ഓര് വാങ്ങിയിട്ട് ഓരോട് ഞാൻ വാങ്ങലാണ് ഒരിക്ക് ഞാൻ പത്ത് രൂപ കൊടുക്കും. ഇല്ലേ എട്ടിനോ ഒമ്പതിനൊക്കെ വാങ്ങും ഞാൻ പത്ത് രൂപ കൊടുത്ത്കാണ്ട് വാങ്ങും. ഇവിടെ ഇഷ് ഇഷ്ടാന്റെ മക്കൾക്ക് ചപ്പാത്തി ഇഷ്ട ഞാൻ ഒഴിവുണ്ടായ ആ ചപ്പാത്തിന്നെ ണ്ടാക്കാ. എനിക്കും ഇഷ്ട പിന്നെപ്പ രാത്രി എന്തായാലും ഹസ്ബന്റ്നൊക്കെ ചപ്പാത്തി ഉണ്ടാക്കും വേണം. ചോറ് അവരൊന്നും ചോറ് കഴിക്കൂല.
അത ഗോതമ്പ് പൊടിന്റെ പേക്ക് വാങ്ങൂല അട്ടപ്പൊടി പേക്ക് വാങ്ങൂല പീടിയത്ത് വാങ്ങൂല.
ഇല്ല്യല്ല കടേന്ന് വാങ്ങലില്ല കടയിൽന്ന് ഞാൻ ഗോതമ്പ് വാങ്ങലെന്നേ ഇല്ല. ഞാനിങ്ങനെന്നെ ഒരു നാല് പേക്ക് ഒരു മാസത്തിന് കിട്ടും അതെന്നെണ്ടാവും ഇഷ്ടം പോലെണ്ടാവും കാരണം എന്നും ഞമ്മൾ ചപ്പാത്തിണ്ടാക്കൂലല്ലോ.
ആഹ് ആഹ് ആഹ്.
കടേൽന്ന് ഞങ്ങളാട്ടപ്പൊടി നിങ്ങൾ വാങ്ങലുണ്ടോ
ഇല്ല്യല്ല ഇത് കിട്ടും റേഷൻ പീടിയെന്ന് കിട്ടും മൂന്ന് പേക്ക് കിട്ടും രണ്ട് കിലോ ഗോതമ്പും കിട്ടും.
ആഹ് നിങ്ങള് മറ്റേ മറ്റേ ചുവന്ന കാർഡിലാവുലേ ആഹ് നിങ്ങക്ക് അപ്പ അരി ഉണ്ടാവും അങ്ങനെ ആവുമ്പോഴേ അല്ലേ അരി സുഖാണ് അരിണ്ടായാല് ലേ വേം ചോറും വേവും.
ഇപ്പയിന് ആദ്യത്തെ പോലെല്ല നല്ല അരിയാണ് ഇപ്പോ.
ആഹ്.
ആദ്യക്കെന്തോ ആകാത്ത പൊർ ക്കാനൊക്കെ ഉള്ള ഇപ്പൊ ആ പൊർക്കാനൊന്നുല്ല അരീല്.
ആ പെറുക്കാനും ഇല്ലിയ പിന്നെ നമ്മള് ചൂടുവെള്ളം കൊണ്ട് വേണ്ടി ഇതിന് ഒട്ടൽ ഉണ്ടാവൂലേ അരിക്ക്. കഴുകി കഴിഞ്ഞാലൊക്കെ ഇപ്പ അതൊന്നുവില്ല ഇപ്പൊ കി - കേക്കുണുലേ. ഉം ഇപ്പ അങ്ങനത്തെ അരിയോന്നും ആരും വാങ്ങൂലേ
പിന്നെ അവർക്ക് സ്കൂളിന്ന് കിട്ടുവോ മറ്റേ ഓണക്കൂട്ടിനൊക്കെ കിട്ടുവോ അഞ്ച കിലോന്-
സ്കൂൾന്ന്കിട്ടും ആഹ് സ്കൂൾ ഉണ്ടാവുല്ലോ ഓണത്തി ക്രിസ്മസിനൊക്കെ പറഞ്ഞ് അഞ്ച് അഞ്ച് കിലോ അരി ഇപ്രാവിശ്യം ഇവിടത്തെ സ് സ്കൂള് പൂട്ടിയപ്പോ മക്കക്ക് മൂന്ന് കിലോ അരിയാ കിട്ടിയത് അത് സ്റ്റോക്ക് ബാക്കിള്ളതാ തോന്നുന്നത് സ്കൂള് പൂട്ട്ണ സമയത്ത് കൊട്ക്ക്ണത് അത് എനിക്ക് തോന്ന്ണ് -
അഞ്ച് കിലോ കിട്ടീനോ
അഞ്ചിക്ക്‌ നിങ്ങക്ക് എത്ര പേരുണ്ട് സ്കൂളിപോവാന്
രണ്ടാള് ഒരാക്കെ കിട്ടുള്ളൂ ഒരാള് വൽതായതാ
ഹൈ സ്കൂള് എത്തിയാ
ആഹ്
ആഹ് ശരിയാ ആഹ് ആഹ്
എൽ പി ലേ കിട്ടൊള്ളു
ആഹ് യു പി ഉം കിട്ടൂലേ യു പി ഉം കിട്ടും
എട്ട് വരെ ഏട്ട് വരെ കിട്ടൂ
ആഹ് എട്ടാം എട്ടാം ക്ലാസ് വരെ കിട്ടൂ അത് കഴിഞ്ഞ കിട്ടൂല
ഉം ഉം പിന്നെ ഒമ്പത് പത്തൊക്കെ നമ്മള് ചോറും കൊണ്ടോണല്ലോ സ്കൂൾക്ക്
ആഹ് ഇവിടെ ഞങ്ങടെ ഇവടെ അടുത്തൊക്കെ സ്കൂളിൽ ഹൈസ്കൂളില് എന്താ വെച്ചാല് ചോ ഭക്ഷണം കൊണ്ടരാത്ത കുട്ടി ട്ടികൾക്ക് ഒര് ദിവസത്തെന് സ്കൂളിന്ന് ചോറ് കൊടുക്കും അങ്ങനെ ഒന്നുമില്ല കുട്ടികൾക്ക് ആഹ് കൊടുക്കും ചോറ് കൊടുക്കും പക്ഷെ കുട്ടികള് വല്ല്യ കുട്ടി കുട്ടികൾക്ക് ഒരു മടിയാണ് ഓര്ക്ക് വരി നിന്ന്ക്കാണ്ട് വാങ്ങാനൊക്കെ മടിയാണ് അങ്ങനെയുണ്ട്
ഏഹ് ആഹ് ഓല് പിന്നെ ചെറിയ കുട്ടികളോട് വാങ്ങിക്കും
ആഹ് ചെറിയ കുട്ടിയാണ് അതന്നെ അങ്ങനെയൊക്കെ കാട്ടു ഓല്ക്ക് ഭക്ഷണോക്കെ ഓല്ക്ക് വേണ്ടി വരും
ആഹ് ആഹ് ഈ ചെറിയ അഞ്ചാം ക്ലാസിലെയാ അഞ്ചാം ക്ലസിലെ കുട്ടികള് വരിന്നിക്കുമ്പോ ഓലട്ത്ത് പ്ലെയ്റ്റ് കൊടുത്താൽ മതി അങ്ങനെ കിട്ടോല്ലോ അങ്ങനെ വാങ്ങിക്കും ഓഹ്
ആഹ് ശരി പിന്നെ എന്താ വേറെന്താ ചെറിയ കുട്ടിയാ എത്രയിലാ
നാലില്
നാലാം ക്ലാസി ഹ് ക്കാവൂലേ അത്ശരി ആഹ്
ഇപ്പ നാലിലാണ് ഇപ്പൊ നാലിലേക്ക് ആണ് ആയത് ഇനി അടുത്ത പ്രാവശ്യം അഞ്ചിക്ക് പിന്നെ വേറെ സ്കൂളൊക്കെ ചേർത്തോണം
ഏഹ് അഞ്ചു വരെ ഉണ്ടോ നിങ്ങളെ സ്കൂള് അവിടെ
ഇവിടെ നാല് വരെ ഇണ്ട് ഇനി അഞ്ച്ക്ക് വേറെ സ്കൂളിലേക്ക് മാറ്റി ചേർത്തോണം അഞ്ച് മുതൽ ഏഴ് വരെ ഉള്ള സ്കൂള് ഉണ്ട് പിന്നെ അഞ്ച് മുതല് പ്ലസ് ടു വരെയുള്ള സ്കൂള് ഉണ്ട് എവിടേക്ക് വേണെങ്കിലും വരാം ഞമ്മടെ സൗകര്യത്തിന് അനുസരിച്ച് മാറ്റാം നമുക്ക് പോകാനും വരാനും-
ആഹ്
ഓഹ്
ആഹ് ശരി നടന്നിട്ടാണോ പോവാ സ്കൂൾക്ക് ആഹ
പ്പം പോണത്
ആഹ് ആഹ് എൽപി നടക്കാനൊള്ളൂലേ
ആ എൽ പി നടക്കാനോള്ളൂ അത് കൊറച്ച് നല്ല തൊണ്ണൂ റ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് വർഷം പഴക്കള്ള സ്കൂളാ
അതെ ഓഹ് കൊർച്പയകള്ള സ്കൂള്ന്നെല്ലേ
ഓഹ്
അപ്പൊ കൊറേ കു കുട്ട്യാ ളുണ്ടാവും അത്യാവശ്യം കുട്ടികളൊ ഒക്കെണ്ടാവൂലേ അവ്ടെ
ആഹ് പപ്പ എൽ കെ ജി മുതലുണ്ട് എൽ കെ ജി മുതല് നാല് വരെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് രണ്ട് രണ്ട് ഡിവി ഇംഗ്ലീഷ് മീഡിയം രണ്ട് ഡിവിഷം ഇംഗ്ലീഷ് മീഡിയം ബാക്കി മലയാളം മീഡിയം അങ്ങനെ
മലയാളം മീഡിയം പിന്നെ എല്ലാ സ്കൂളിലും ഉണ്ടല്ലോ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ മലയാളം മീഡിയം ഇംഗ്ലീഷ് എല്ലാരും ഇംഗ്ലീഷ് മീഡിയത്ത് കൊണ്ടച്ചേർക്കണം എല്ലാവർക്കും അവിടെ ആ ഇപ്പോ ഇണ്ട് അത് ഇല്ലാ കുട്ടികളെ കിട്ടൂല
ആഹ്
അങ്ങനെണ്ടോന്ന് നല്ല സ്രദ്ധഉണ്ടാകും
ആഹ്
ഇംഗ്ലീഷ് മീഡിയം അതെളുപ്പമാണ് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ എളുപ്പമാണ് കുട്ടികളൊന്ന് താല്പര്യം താല്പര്യംവെക്കണം അത് എളുപ്പാണ് അല്ലാതപിന്നെ ഭക്ഷണം പിന്നെ എന്താ വെച്ചാല് അടു അല്ലാത്ത മറ്റ അൺ എയ്ഡഡ് സ്കൂള എന്താ ന്തുവെച്ച ആഹ് ഇംഗ്ലീഷ് ആഹ് പഠിക്കാനൊക്കെഎളുപ്പമാണ് ഓൽക്കാണല്ലോ കുറച്ച് കൂടുതൽ പഠിക്കാൻ വരി സ്പെല്ലിങ്‌ വരെ പൈസ കൊടുക്കേണ്ടിവരുല്ലോ മറ്റവർക്ക് അങ്ങനെയല്ല ജി എസ് ടി എന്തും ആൾക്കാരുടെ രീതി എഴുതി ചേർക്ക
ഇത് പിന്നെ മലയാളമീഡിയത്തിലേക്ക് ആക്കാം ട്ടോ
ഏഹ് എന്തിനആക്കണ് പോണ പോ പോയ്ക്കട്ടെ ഞാനിപ്പോ ന്റെ എന്റെ മോൻ എന്റെ മോന ഓന്റെ മോൻ പഠിക്കണ സ്കൂളില് മലയാളം മീഡിയം മാത്രം ഉള്ളായിരുന്നു
വേണ്ടല്ലേ ഞാൻ മലയാളത്തില്
ആഹ്
പിന്നെ പഠിപ്പില്ലയെ
മാത്സുണ്ടോ
ആഹ്
ഹലോ ഹലോ ആഹ് ഹലോ
ഇ എന്നിട്ട് ഇതായക്കും ഓ വിചാരിച്ചിട്ടേ
ഇല്ല കൊഴ കുട്ടി നാലാം ക്ലാസ്സിലോ കേൾക്കണില്ല
ആഹ് ഓഹ് പറഞ്ഞോളി കേക്ക്ണ്ട് ഇംഗ്ലീഷ് മരന്ന് മാറ്റ മാറ്റണ്ടാന്ന് പറഞ്ഞ് ആഹ് ആഹ് ആഹ്
ആഹ് മാറ്റണ്ടേ പഠിക്കണ കോലത്ത്ല് പോയിക്കോട്ടെ അതാ നല്ലത് പിന്നെ പ്ലസ് ടു ഒക്കെ വരുമ്പഴേ പ്ലസ് വണ് പ്ലസ് ടു വരുമ്പോഴ അവർക്ക് ഫുൾ ഇംഗ്ലീഷിലല്ലേ വരുന്നെ ക്ലാസ് അവർക്ക് എളുപ്പ ആയിക്കോളും ഉം
ക്കെ മൊത്തം ഇംഗ്ലീഷ് ആണ്
ആഹ് ആണ് ആണ് ഒന്ന്ക്ക് ഇപ്പം ഇംഗ്ലീഷ് ലാവര്ന്നത് മൊത്തം എല്ലും ഇംഗ്ലീഷിൽ തന്നെയാണ് വരുന്നത് ഇപ്പം അങ്ങോട്ട് അങ്ങനെ ഉണ്ടാവുള്ളൂ ഉ
ഉം ന്നാ പിന്നെ വേറെ പ്രത്യേകിച്ചെന്നും ഇല്ലല്ലോ ഇന്നാ ശരിട്ടോ
ആഹ് ആയിക്കോട്ടെന്നാ
ശരി
ഉം